ക്ക വന്നവർ
ആ ആഎപ്പളാ ഈ ടൈമിനാ വരല് ആ ആ ആ ആ ഏ ഏ എന്താ കടി ഇണ്ടാക്കിയേ
ഞാൻന്ന് ഉഴുന്ന്വട ഉണ്ടാക്കാ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്യ മടിഷ്റ്റഡിഷ്യ കുഞ്ഞികാച്ചി അതൊക്കെ നേരത്തെ അരച്ച് വെക്കണം നേരത്തെ അരച്ച് വെച്ചാല് അങ്ങനെണല്ല അപ്പ ഒണ്ടാക്കിയ ആ ഒരു രസ ത കിട്ടുല
ആ എങ്ങനെ ഉണ്ടാക്കലേ ഞാൻ ഉണ്ടാക്കിലട്ടോ
ഞണ്ടാക്കല്ണ്ട് ഉഴ്ന്ന് രാവിലെ വെള്ളത്തിലിട്ടു എന്നിട്ട് പിന്നെ അത് അരച്ചിട്ട് ആഹ് അര ച്ച് വൈകുന്നേരക്കാകുമ്പള രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ അരച്ച് വെക്കും
ആ
എന്നിട്ട് പിന്നെ സാധാണ ഇഞ്ചോ വെളുത്തുള്ളിയും അല്ല ഇഞ്ചിയും പച്ചമുളകും വേപ്പിന്റെലേം ചെറിയ ഉള്ളീം കൂടി നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അധി കൂട്ടികൊഴക്കും പിന്നെ ചെലവര് അരിപ്പൊടിയിടും വെള്ള എ തേച്ച് അരിപ്പൊടി ട്ടോണ്ടി അല്ലെങ്കി പത് ച്ചമുളകും ഇട്ടൂട്ടാ എന്നിട്ട് കായപ്പൊടില്ലേ സാമ്പാറിന്റെ കായ അതു ഇടും ആ പൊടിടും എന്നിട്ടൊക്കെ കൂടി കോയക്ക്ക എന്നിട്ട് പിന്നെ തുള്ളി വെള്ളം കൂട്ടിട്ട് വെള്ളം കൈ തൊട്ടിട്ടേ ഇതാക്കിട്ട് അമ്മ ഇണ്ടാക്ക് ക്കെന്നെ
ആഹ് ശരി വേറെ പിന്നെ പരിപ്പ്‌ ഒന്നും കൂട്ടൂല
സാമ്പാർ ഇതല്ലേ ഉഴുന്നുവടല്ലേ
ആഹ് ഉഴുന്ന്വട തന്നെ പ ആ നേരാതെ തന്നെ നിന്ന നടു ഇതാക്കിട്ട് കുഴിച്ചിട്ടല്ലേ
സാലദോശെട് ക്
ആ ആഹ് ആഹ് ആഹ് അയ്എനിക്കൊന്ന് ണ്ടാക്കി നോക്കണം ഞാന ഇതരെ ഉണ്ടാക്കിയില്ല
ഒന്നരി പൊടിയിട്ട്ടുക്കാ മതി കൂടുതലല്ല ലേശട്ടാ ഒരു സ്പൂൺ രണ്ട് സ്പൂണ് ഒക്കെ കുഴച്ചക്കണം നല്ല നന്നാവും നമ്മള് രണ്ട മണിക്ക്ണ്ടാവ നാല മണിക്ക്ണ്ട ഒക്കാണെങ്കി രണ്ട് മണിക്കൊക്കെ ന്നിട്ട് കൊഴച്ചെച്ചാ മതി അരച്ച് വെച്ചിട്ട് റെഡി ആക്കിയാൽ പിന്നെ നമ്മള് വൈകുന്നേ ആ ണ്ടാ ക്ക്ണ നേരത്തെ ഈ ഉള്ളി ഇതൊക്കെ കൂട്ട്ടുത്തൽ മതി
ഏഹ്
ഉം
അപ്പൊ നല്ല ചൂടോടെ ആവുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലോ
ആഹ് അന്ന് മാ ആ ചട്ടിണി ചുവപ്പ് ചട്ടിനി അതിട്ട് ഞാന് ഇണ്ടാക്കിക്കെലണ്ടേ ആഹ് ചമ്മന്തിയാല് മതി ഞാൻ എടക്കാ വരുമ്പോ ഉണ്ടാക്കി വെക്കും പക്ഷെ ഇന്ന്ക്ക് സമയം കിട്ടിയില്ല ഇനിപ്പ ഇന്ന് ഇണ്ടാക്കാ നിന്നാല് ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം ക തിന്നൂല്ല അപ്പൊ അതിനൊക്കെ നല്ല ഫ്രിഡ്ജ് ണ്ട്ക്ക വെ കാരണം ഈ നേരത്ത് തിന്നാ ഞങ്ങളെ വിടെ ഏഴ് മണി ക്ക് ഭഷണം കഴിക്ക്ണ ആൾക്കാരാ
ആണല്ലേ ആഹ് അതാ നല്ലതും ആരോഗ്യത്തിനൊക്കെ നല്ല അതാണല്ലോ ഞങ്ങളും കയ്യ്ണും നേരത്തെ കഴിക്കാൻ നോക്കൂ
നിന്ന് കഴിച്ചിട്ട്ണ്ടെങ്കി ചീത്തറിന്നെ രണ്ടും കെട്ട നേരത്തയ് ഇപ്പളാവുമ്പം ഇണ്ടാക്കി വെച്ചി ആകാക്ക വരുമ്പോത്തിനഅ്ഇണ്ടാക്കി റെഡിയാക്കി വെച്ചാല് പിന്നെ ഒന്നും അ ത് ണ്ടല്ലോ
ആഹ് ആഹ് അത് കഴിച്ചാ പിന്നെ രാത്രി ഒന്നും കഴിക്കൂല
ക്കാണ് മറ്റേത്പ്പൊ പൊരിച്ചു ഇണ്ടാക്കി വരുമ്പോ നേരം വൈകൂലേ ഇപ്പ എങ്ങനായാലും നേരം വഴുകും അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ ചാ കടിക്ക്ണ്ടാ ക്കാ ഒരു മാസം ആ എന്തെങ്കിലും ഇണ്ടാക്ക അങ്ങനെ ഫ്രഡ്ജിക്കാണ്ട് വച്ചിട്ടുണ്ട്
ആ ആ മസാലദോഷേം കൂടി ഉണ്ടാക്കാണെങ്കിൽ അടിപൊളി. ളി ല്ലേ പിന്ന പിന്നെ എന്താ കേക്കൊക്കെ ഉണ്ടാക്കുവോ?
ക്ക്പം വല്ലാതില്ല മധുരം പരിപാടി അതിനോട്ക്ക് വലിയ താല്പര്യം അപ്പോ ഇടെന്നാത് മധുരം ഇക്കാക്ക് തീര പറ്റില്ലെന്ന നമ്മ ണ്ടാക്കി ണ്ടാക്കി ഉണ്ടാക്കിട്ടുണ്ടെിൽ ആദ്യം തന്നെ തിന്നാൻ ആളുകാണോ? പിന്നെ വേസ്റ്റ് ആകുവല്ലേ കൊറച്ചുണ്ടാക്കാനും പറ്റ തീരെല്ലാതെ
ആഹ് ആഹ് അതെ കൂടുതല് ആഹ് കൂടുതല് വെയ്ക്കാണ്ട് പറ്റിയില്ല
നിന്ന നന്നാവൂല്ലല്ലോ ഒക്കെ നമ്മളന്നെ അടുത്ത് തിന്നും വേണം പിന്നെ പറ്റിയതാ അങ്ങ താഴത്തേ എനിക്കാണേ അവർജിണ് ഈ മുട്ടിൻ്റെ ഇതൊക്കെ തേ ക്രീമും അങ്ങനെ തൊന്നും എൻക്ക് പ ത്തിലാ ഒക്കെ എനിക്ക് അലർജിയാണ് ഒക്കെ തൺതാല് ഫ്രിഡ്ജിൽ വച്ച സാധങ്ങളൊന്നും പ
പറ്റൂല ആഹ്
പിന്നെ ആയൊരു ന്നള്ളേ ഞാന്
ഏഹ് ആളില്ലറ്റാ അല്ലെങ്കില് എല്ലാട കൂടിിയ ഒക്കെ ആണെങ്കില് ഒക്കെ നല്ല
കണ്ടാക്കും എല്ലാവരും ഇതല ഭക്ഷണംൊക്കെ ഉണ്ടാവും
ആ ആഹ് ആണല്ലേ അച്ചാറിനെ പൊടി പൊടിയൊക്കെ അങ്ങനെ പീടിയന്നെ വാങ്ങുന്നതാണോ അല്ലെങ്കിൽ പൊടിക്കുന്ന
ആ ഏറെങ്കില അച്ചാ പൊടി പേടിക്ക അല്ലെങ്കിൽ മുളക പൊടി വങ്ങും ഇടെണ്ടാക്കും അല്ലാം കഴുകി പൊട്ട് പഛഡേ
ആഹ പിന്നെ അല്ലാ ഇതില്ലേ അച്ചാർ പൊടില്ലേ
അച്ചാറപൊടി ഉണ്ട് ആ അല്ലല്ല അച്ചാറപൊടി വാങ്ങലന്നെ ഉ ഉ പിന്നെ നമ്മളെ സാധാരണ മുളകും പൊടിയിലാണെന്നുണ്ടെങ്കി പിന്നെ കായപ്പൊടിയും ഒക്കെ നമ്മള ഒപ്പിക്കണം ചറമ്പൊടിിയൻ വന്നുണ്ടായി ക്കണ്ടല്ലോ
ആഹ് എല്ലോം ഇണ്ടല്ല അങ്ങനെ ഇട്ടൊടുത്താൽ മതിയല്ലോ ആ ആ ഞാനതോണം പച്ച ആ അ ച്ചാറ് ഇണ്ടാക്കും. പക്ഷെ വ ഏ വലിയങ്ങനെ അങ്ങോട്ട് നന്നാവൂല.
ആഹ് അയെന്താ കേടര സംഭവം കേടര.
എൻ കേടരല്ല ടേസ്റ്റ് ര സം കൊറയ. രസം അത്ര രസം കിട്ടൂല എന്താന്ന് അറിയൂല.
അത് ശരി
പിന്നെ ഞാനങ്ങനെ ഇണ്ടാക്കാൻ നോക്കും. ഇതിന് മുന്നേ ഞാൻ അങ്ങനെ മാങ്ങ ഇണ്ടാ ക്കിട്ട് മാങ്ങിയ വെളുത്തുള്ളി ഇക്ക് ഇഷ് ട. വെൾത്തുള്ളി ഒക്കെ ഇണ്ടാക്കിയോക്കി. ഇൻക്ക് അത്ര ഇതങ്ങോട്ട് ആയീല. പിന്നെ അയ്കാൽക്കും നല്ല വാങ്ങുന്നാന്ന് വിചാരിക്കും ന്നിട്ട്
അത് ന്ന ഇണ്ടാക്ക്ന്നടുത്ത് എന്തേ ചെർതായിട്ട് ഒരു മിസ് റ്റെക്ക് പാളിട്ട്ണ്ടാവും. ഈ പീ പീഡിയെന്ന് വാങ്ങ്ന്ന ഭയങ്കര ഉപ്പാവും.
ആഹ് ലേശം ഉപ്പ് ഇണ്ട്.
ആ ഉപ്പ് കൂടുതല അത് കേടരാതിരി
ആ പിന്നെ നാടനെ നാടന് പിന്നെ വീ ഓരോരു ത്തരെ വീട്ടിൽ ഇണ്ടാക്കുന്ന ഇണ്ടല്ലോ അങ്ങനെ കൊണ്ടോരു മ്പോ വാങ്ങും.
ആ ആ
അതാവുമ്പോ നല്ല രസം ഇണ്ടാകല്ലോ?
ആ ഇവിടെ കുടുംബത്ത്ക്കൊക്കെ ഇൻക്കെ ഇന്റെടുത്തെന്നെ ഓഡറൊക്കെ.
ആണില്ലേ ഏ അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും. അതോണം ഗൾഫിലൊക്കെ കൊണ്ടോവാൻ വേണ്ടിട്ടൊക്കെ ഇണ്ടാക്കി കൊട് ആ ഏ അതെങ്ങനെ ഇണ്ടാക്കല്
ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെച്ച് പു ഏ നമ്മള് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കി തന്നെ കൊറേ കാലം ഇരിക്കുവല്ലോ കേടുവരാതെ നമ്മളൈന് ആരെ കു ട്യോളും മാരുല്ല്യാല്ലോ ഇവിടെ സ കയ്ക്കാ എല്ലാ കയ്യിലും വന്നിടാന് അങ്ങനെ ഇടുമ്പോളാല്ലേ കേടരികാ ആ ല്ല ശ്രദ്ധിക്കണം അച്ചാറിണ്ടാക്കിയത്തൽ നല്ല ശ്രദ്ധിക്കണം എന്ത് കാര്യം മറ്റേ കാൽ ബേ കയ്യില് നൻഞ്ഞതത് കെട്ടാല് സംഭോം കേടുവരുവല്ലൊ
ആ ഴ്ണ്ട് നൻഞ്ഞതൊക്കെ ഇട്ടാല് വേം നാശാവും അതെങ്ങനാ വെളുത്തുള്ളിയൊക്കെ എങ്ങനാടല്
വെൾത്തുള്ളി നമ്മള് തന്നെ വെളൾത്തുള്ളി എണ്ണേലാൽണ്ട്ടൊ നല്ലണ്ണെ ഉപയോഗിക്കണം കല്ലുപ്പ് ഉപയോഗിക്കണം കാര്യായിട്ട് അ അ അച്ചാറ്ലതാണ് പിന്നെ മ്മ്ള് ഇട്ട് വെക്കണ പാത്രം നല്ലാം കഴുകി തൊടച്ച് വെയിലത്ത് വെച്ച് ഒണ
ആണോ
അതക്കെയാണ് ഞമ്ള അച്ചാറിൽ ചെയ്യാള്ളത്
ആ ആ വെൾ വെളുത്തുള്ളി ഇടുന്ന എങ്ങനാ ഒന്ന് പറയ്
ഏ നല്ലെണ്ണ ചൂടാക്കീട്ട്
ആ
നല്ലെണ്ണ ചൂടാക്കിട്ടേ അതില് നമ്മള് കടുക് ഇടോ പിന്നെ ഇഞ്ചി വെള് ത്തുള്ളി വേപ്പിൻ്റെല നല്ല വഴറ്റും
ആ ചെറുതായിട്ടര്ന്ന്ട്ടാ
ആ ആ എണ്ണേത്തന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല വേവിക്കണം ചെറിയ തീയിലിട്ടിട്ട് ആയിട്ട് ആനെവ്ടെക്കും പോവരുത്ട്ടാ അടുപ്പത്തിട്ടിട്ട് അതിട്ടിട്ട് അച്ചാറ്മെന്ന അച്ചാറ്ന്നെയാണ് കേട്ടാ അയ്ല് വെക്കെട്ന്ന് വെൽത്തില്ലി വേവ് അയ്യേ എണ്ണേ കെടന്നട്ട്ക് അതൊക്കെ തന്നെ തീയ് ന്ന്ട്ട് ഇന് അച്ചാറുംപൊടി ടാ വെന്ത് അത് തയ്യാ അമ്മള് ചട്ടകം കൊണ്ടൊക്കെ തൊടുമ്പോ ഒന്ന് വേവ്ണമായി തോന്നുവല്ലാ
ആഹ്
അയില് വെൾത്തുൾഅ ചറുംപൊടി ഇട ഒരു കിലോാനക്കൊക്കെ ഒരു അര കിലോ്ന്റെ പാക്കറ്റ് ഇട്ടാൽ മതി ഒരു ആര പാക്കറ്റ് ഇട്ടാൽ മതി ഒരു കിലോാണ് വെളുത്തുള്ളിക്കൊക്കെ ഉ എന്നിട്ട് പിന്ന ചുർക്കല്ലേ ഒ ഒരു അരക്കുപ്പി സുരുക്ക ഒഴിച്ച കൊടു ക ത്തിരി പഞ്ച സാര ട്ടോടക്കൽ ഞാൻ ഇവിടെ ഈത്തപ്പഴണ് ഉപയോഗിക്കല്
ആ
തിരിമാതിരത്തിന് ഞ്പഞ്ചസാര ട്ടാലും മതി എന്നിട്ട് അയിൽ ഇത്തിരി കുറച്ച് കാലം ഇട്ടക്ക എടുത്തിട്ടുണ്ടെങ്കിയ അല്ല നന്നാവും
എന്നിട്ട് വെളുത്തുള്ളി നട്ട് എപ്പളാടാ
ത്ന്നെ നമ്മള് വെ ഈ വണ്ണൽ വറവട്ടില്ല നമ്മള ഇഞ്ചി വെുത്തുള്ളിക്കെട്ടിലേ അപ്പ തെന്ന വെളുത്തുള്ളി ഇട്ടടുക്ക
ആ അപ്പൊ തന്നെ വെളുത്തുള്ളിയൂട ആ എന്നിട്ടാണ് സുറുക്ക്വഴിക്കല് ല്ലേ
ആ സുർക്ക ഇത് വെന്തൻ്റ ശേഷേഒയിക്കോള്ളൂ
ഏഹ്
തിനെന്തേം സുർക്കേൽ കെടന്ന് വെന്തിച്ച വേവിച്ചാല് ഞമ്മക്കയലി ക്ക്ണ പോലാവും നന്ന ടേസ്റ്റ് ഇട്ടൂല നമ്മള് എങ്ങന ക്കെട്ന്നങ്ങനെ പതിക്ക വേവ്
പച്ചമുളൊക്കെ നല്ല ചെറുതായിട്ട് അരിയണ്ടിയേ രുലേ...
മൊളകും, വെളുത്തുള്ളി, വേപ്പിന്റെല്ല ചെറ് ഇഞ്ചിയും നല്ലം ചെറുതാക്കി എരിയണം. ആ അച്ചാറ് ഒന്ന് കേടര്ല്ല. നല്ലത് നല്ല ടേസ്റ്റ് ണ്ടാവും. ഇവടെ എന്റെ ട്ത്ത്ന്നെല്ലാ കുട്മ്ബ ക്കാരും കൊണ്ടോവുട്ടാ.
ആണ് ല്ലേ
പക്ഷെ കൊർച്ച് പണിയ
കൊ അല്ലാണ്ട് പൊറത്ത് കൊടുക്കുന്നുണ്ടോ
ഇങ്ങനെ കൊടുക്കുന്നില്ല
ആ ആഹ് കുടുംബത്തി തന്നെ ആഹ് ആ ആ
ഞങ്ങൾ പൊറത്തെക്ക് അങ്ങനെണ്ട് നിന്നി ല്ല കിട്ടായിട്ടല്ലാ പക്ഷേ അതിന് മെനക്കെട്ടാലേ മെനക്കെട്ടുണം പിന്നെ നമ്മള ആൾക്കാര് അതിനിന്ന് എറങ്ങി ന്നെനെ പിന്തിരിയാൻ പറ്റ്
ആ പറ്റൂല ശരിയാണത്
വീട്ട്ക്കാവുമ കുടുംബത്ത് ലാമ നമ്മളെ കാര്യത്തിനും കിട്ടും പൈസേം കിട്ടും
ഉം ഉം ഉം ആഹ് ആഹ് അങ്ങനാകുമ്പോ നമ്മ അല്ലെ പിന്നെ എന്താക്ക അതിനായിട്ട് ഇറങ്ങിയാല് ആ അതിനായിട്ട് ഒരു സമയം കണ്ടെത്തി ആഹ് അടുവാ
പിന്നെ കുറേ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊന്നും നട ക്കുല
നടക്കൂല ശരിയണത്
ച്ചേത്തിരുന്നൽ തന്നെ നമ്മളെ പ്രശ്നങ്ങളും നമ്മളെ കാര്യങ്ങളും ഉണ്ടാവൂല കൊറെ
ആഹ് ആഹ് അതന്നെ അല്ലെ പിന്നെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കി പിന്നെ നടക്കുവോ ഉം
ക്കെ
ആഹ്
ളൊക്കെ എല്ലാ കാര്യ വാങ്ങണ്ടേ നടക്കൂല വീട്ടില് വേണ്ട
ഞ ഞ ആഹ് എനിക്കൊന്ന് അങ്ങനെ വെച്ച നോക്കണം വെളുത്തുള്ളി കൊറച്ച് വാങ്ങീട്ട്
ആഹ് വിളിച്ചാ മതി ഞാന് പറഞ്ഞര്ണ്ട് അപ്പൊ പറഞ്ഞര്ണ്ട് ഉം ഏ കാരക്ക ഏയ് കാരക്ക ഇട്ടിട്ടില്ലകേട്ടാ ഈത്തപ്പാഴോ ഉണക്ക മാങ്ങത്തോല് ഇല്ലേ മാങ്ങാത്തോലൊക്കെ
ആഹ്
അത്ടണ്ട് ഈത്തപ്പഴം ചെറുന്നാരങ്ങി മാങ്ങക്കാരൊക്കെ അട്ടിട്ടില്ലട്ടോ
കാരട്ട കാരക്കെട്ടില്ലല്ലേ കാരക്കെട്ടിയില്ലല്ലേ ആഹ്
ന് സമ്മന്തി ഉണ്ടാക്കുന്നു ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇണ്ടാക്കി
ഏ ഏ അ ശെരി ഏ ഇപ്പ അയിന് എല്ലരും എല്ലാരും സ്പെഷ്യൽയി റ്റെം വെറൈറ്റിയാണ് ഉണ്ടോ ഉണ്ടാക്കി നോക്കുകയാണല്ലോ രസണ്ടോ ഇല്ലേന്നുള്ളേ
അതാണ് മറ്റുള്ളവർക്ക് എന്തായാലും മാണ്ട്യരും അത് ഇണ്ടാക്കി വെക്കെന്നെ മാണം
ഉം ഉണ്ടാക്കി വെക്കണോ മക്ക മ മ മഴക്കാലത്തൊക്കെ മക്കക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഒക്കെ കൂടി ഉണ്ടാക്കോ കാരക്കെയോ പിന്നെ ആഹ് ആയിക്കോട്ടെ വിളിക്കണ്ടോ ശെരി എന്നാ ഉം